ഹലോ നമസ്കാരം
നമസ്കാരം എന്തൊക്കെയണ്ട് പററത്ത് നല്ല വിശേഷം എന്താ അടുത്ത വിശേഷം
നിങ്ങള്ൾ സുഖായിട്ട് പോകുന്നു
ഫുഡൊക്കെ കഴിച്ചോ
ആഹ ഫുഡൊക്കെ കഴിച്ചു
എന്തായിരുന്നു ഫുഡ്
ഫുഡ് ചോറ് മീൻകറി അമ്പം ഉുപ്പേരി തൈര്
ആഹ മീന എന്താ പോയ മീനാണോ സാധാ മീനോ
സാദാമ്യന അയില്ല അയല മുളക് മുളകിട്ട് പുളിയൊക്കെ ഇട്ട് മുളകിട്ടല്ലേ
ഓ അതെങ്ങനെ ഇണ്ടാക്ക
അത് സഖ അര് മീൻ മുറിച്ചുകാണ്ട് വലിയ കഷ്ണങ്ങളാക്കിയ ചെറിയ മീന തന്നെ അപ്പൊ ഫുുള്ളായിട്ട് അങ്ങനെ ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയള്ളി ഒക്കെ ചെറുതാക്കി എരിഞ്ഞാണ്ട് ആദ്യം എണ്ണൽിട്ട് ഉലുവട്ട് കറിവേപ്പില ഇറ്റാണ്ട് അതിൽ വയറ്റെടുക്ക വെളുത്തുള്ളി ഇഞ്ചും ചർ
മൺചട്ടില്ല ഉണ്ടാക്കല്
ആഹ മൺചട്ടിയില ഉണ്ടാക്ക ഞങ്ങള് അലൂമിനിയം ചട്ടിയിലാണ് ഉണ്ടാക്കല്
ആഹ
മഞ്ചട്ടിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്
ആഹ ആഹ
എത്തിരാം ല അത് നല്ലോണ്ണം വഴറ്റി വന്നിട്ട് വാടി വന്നിട്ട് അതിലേക്ക് ഉപ്പും പിന്നെ തക്കാളി ഇടണം തക്കാളി നല്ലോണം ഇടുവ അത് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ ഇടും പുളിക്ക് വേണ്ടീട്ട്
ആ ഓ
പിന്നെ മുളക് പൊടി ആ തക്കാളി നല്ലോണങ്ങ് വയറ്റി വന്നിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി പെരും ജീരകം അത് ഇട്ടിട്ട് പിന്നെയും നല്ലോണങ്ങ് വയറ്റി എടുക്കാ എന്നിട്ട് പുളിവെള്ളം
സാധാ പുളിയോ
ആ സാധാപുളി അത് കൊറച്ചൊരു നെല്ലി ക്കന്റെ അത്ര വലുപ്പത്തിൽ എടുത്തിട്ട് അതില് വെള്ളത്തീ കലിക്കാണ്ട്
ആ ആ
അതൊഴിക്കുക കൊറച്ച് കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മക്ക് കറി എത്രയാ വെച്ചാല് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട്
ആ
അതിലേക്ക് മീൻ ഇടുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് വേവിക്കുക അപ്പത്തേക്കും കറി റെഡിയാവും
ആ
നല്ല മീൻകറിയുണ്ട് മൊളകിട്ടാല് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എന്തായിരുന്നു ഫുഡ്
ഞങ്ങൾക്ക് സാധാ ഫുഡ് തന്നെയാണ്
എന്തൊക്കെയാ ഉണ്ടായിരുന്നേ
ചോറുണ്ടായിരുന്നു കാബേജുപ്പേരീ പരിപ്പുകറി
എന്താണ് വിശേഷം
എന്താ നല്ല വിശേഷം മക്കളൊക്കെവിടാ ഉറങ്ങിയാ
കിടക്കുന്നുണ്ട് വർക്ക് ചെയ്യാണ്ടായിരുന്നു ഹോംവർക്കൊക്കെ ചെയ്യാണ്ട് അതൊക്കെ കഴിഞ്ഞോണ്ട് ഇങ്ങനെ
ആഹ്
ഇപ്പോഴും വർക്ക് ചെയ്തോണ്ട് ആ ഒക്കെ പഠിക്കണ കുട്ടികളാണ്
എത്രേല്ലാ പഠിക്കണേ
ഒരാള് ഡിഗ്രിക്കാണ് പഠിക്കുന്നത് ഒന്ന് ഒമ്പതാം ക്ലാസ്സില്
ഓ
നാലാം ക്ലാസ്സില്
ആ ഉം എല്ലാരും മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയ
ഇംഗ്ലീഷ് മീഡിയം രണ്ടാളും ഇംഗ്ലീഷ് മീഡിയം വലുതി പിന്നെ അന്ന് മലയാള മീഡിയം ആയിരുന്നു
ഓ
പഠിക്കയാണ് അത്
എന്താ പഠിക്കണ
റേഡിയോളജി
ഓ നല്ലൊരു കോഴ്സാണല്ലോ
പഠിച്ചെടുക്കാണ്ടേ
ആ ആ
ചെയ്യണങ്കില് ഡിഗ്രിക്ക് ഒന്നും പിന്നെ കൊറെ പഠിച്ചിട്ട് കാര്യാലല്ലോ
അതെ ഡിഗ്രി നാല് വർഷ ആക്കില്ലേ
ആ ഇതാവുമ്പോ രണ്ടു വർഷം കൊണ്ട് തീരും നമുക്ക് വർക്ക് ചെയ്യയും ചെയ്യാം ആ ഒരു ഉദ്ദേശത്തിലാണ് ഡിപ്ലോമ കോഴ്സ് എടുത്തണ്ട് ആ രണ്ട് വർഷം കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാലോ
ആ അതിലെല്ലാം വിടോ റേഡിയോളജിയില്
റേഡിയോളജിയില് എക്സ്റേ എം ആർ ഐ സി റ്റി
അനു ഇതല്ലേ മെയിന്ന്
റേഡിയോ തറ റേഡിയോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യാം
ആ തെറാപ്പിക്ക് വേറെ തന്നെ ഒരുക്കുലോ
ആ തെറാപ്പി വേറെ കോഴ്സാണ്ന്ന്
ആ
ഡി ആർ ടി കൊയ്സ് അറിയ ഇതിന്ന് എക്സ്റൻ സ് ഇതും എം ആർ ഐയും സി ടി ഒക്കെയാണ് ഇതിലു പൊന്ന്
ആ ആഹ് എന്നല്ലെ
റേഡിയോഗ്രാഫർയാണ്ട് വർക്ക് ചെയ്യാം ഇവിടെ വർക്ക് ചെയ്യ ഇല്ലെങ്കിൽ പുറത്ത് പുറാത്തൊക്കെ പോയി വർക്ക് ചെയ്യാം അപ്പം നല്ല
പുറത്ത് പോകണമെങ്കിൽ എന്തൊക്കെ എക്സം ഒക്കെ എഴുതണം പറഞ്ഞു കേട്ടു
ആ പുൊറത്തു പോണമെങ്കി രണ്ടു വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഇത് വേണം കോഴ്സ് കഴിഞ്ഞ് രണ്ടു വർഷം എക്സ്പീരിയൻസ് വർക്ക് ചെയ്യണം പിന്നെ എന്തോ ഒരു എക്സാം എഴുതാണ്ട്
ആഹ ആഹ
അത്െഴുതി പാസ്സായിട്ടേ പറത്ത പോകാൻ പറ്റുള്ളു പക്ഷ പൊറത്ത പോയല് നല്ല സാലറി ഒക്കെ ഇണ്ട്ന്ന്
ആഹ
ഇവിടെ വർക്ക് ചെയ്യുന്നേനാട്ടിൽ നല്ലത്
വിടുക്ക പോണ തന്നല്ലേ
പുറത്തു പോയെങ്കില് എന്തെങ്കിലുംൊക്കെ ഇണ്ടാവുന്നുോ
ആഹ
ഇവിടെ വർക്ക് ചെയ്താ നമ്മള് നാട്ടിൽ നിക്കാ നമ്മള ചെലവും കഴിഞ്ഞഞ് അങ്ങനെ പോവാ ആ ഫാമിലീൻ്റെ കൂടെ നിൽക്കുക ഇവിടെ നാട്ടിലായാലും
ആഹ
ആ കോഴ്സ് കഴിഞ്ഞിട്ട് വേണം ഇവിടെ അടുത്തെ എടെങ്കിലൊക്കെ കിട്ടയാണെങ്കില് എക്സ്പീരിയൻസിന് വേണ്ടി പറഞ്ഞേക്കണല്ലോ രണ്ട വർഷം കൂടെ ഇവിടെമെങ്കില ക്കങ്ങെ പറഞ്ഞേക്കണം
ഓ
എന്നിട്ട് പിന്നെ എക്സാം എഴുതിട്ട്
വേറെ എന്തൊക്കെയണ്ട്
വേറെന്താണ് സുഖായിട്ട് പോോന്നുന്നു അങ്ങനെ ഒരാള് നയനത്തിലാണ് പഠിക്കുന്ന
എന്താ പറഞ്ഞ
ഒരാള് നയൻത്തിലൽാണ് പഠിക്കണേ
ആഹ് അടുത്ത വറശ ശൽസ ആണല്ല
ഉം അടുത്ത വർഷം എസ് എൽ സി
ഇങ്ങെ ട്യൂഷനൊക്കെ പോക്കന്തോ
ഇപ്പൊ ചേർന്നിട്ടില്ല ഇപ്രാവശ്യം എങ്ങനെ പോവട്ടെന്ന് വിചാരിച്ചു
ആഹ ടെതല്ല പറഞ്ഞക്കനെ
പറഞ്ഞേക്കാന്ന് വിചാരിച്ച പിന്നെ വേറെ അതൊന്നുംല്ലല്ലോ ഇപ്പോക്ക് ക്ലാസ് എടുക്കണെ നല്ലോണ്ണം ശ്രദ്ധിച്ചാല്
ആഹ അപ്പൊ ഇപ്പ അനെ ഇൽന്നെ ക്ലാസ്സ ഒക്കെ ഉണ്ടല്ലോ ഫോണില്ന്നെ എല്ലാ ക്ലാസ്സും കിട്ടല്ലോ ഓൺലൈൻ ക്ലാസ് ആയിട്ട
അപ്പ പിന്നെ അതിലൊക്കെങ് നോക്കിയാണ്ട് ഇങ്ങനെ പഠിക്കാൻ പറയില ട്യൂഷന ആകുമ്പോ നമ്മള് ഡെലി പോവും വേണം ഒരു ലീവ് ഉണ്ടാവില്ല
ആഹ
പിന്നെ ഫീസും വേണം ഒന്നും രാവിലെ പോവണ്ടേ അവടെ ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ചാണ്ടാണ് ഇപ്പൊ
പറഞ്ഞയക്കാത്തത്
ഇങ്ങനെ
ഓ എങ്ങനെ മോള് പഠിക്കോ
ആഹ പപ്പന്നല്ല ഷറായിട്ട് പോവണ്ട്
ആഹ്
വായിക്കാനൊക്കെ മടിയാണ് എന്നാലും കൊഴപ്പൊന്നുമില്ല
ആ ഇപ്പഴേ ശ്രദ്ധിച്ചാലല്ലേ ടെൻത്തൊക്കെ കിട്ടുള്ളൂ
ആഹ് എപ്പളും പറയുന്നതാ നല്ലോണം ശ്രമിച്ച്ക്കോ ശ്രമിച്ച്ക്കോന്ന്
ആഹ്
കൊറച്ചൊക്കെഒന്ന് നോക്കും പിന്നെ പിന്നെ ഫോണ് കാൺന്നൊള്ള ആ ഒര്
മൈൻഡ് കാണയില്ലേ
ഉം ഉം പഠിക്കാനൊന്നും ആവൂല ആ സമയം റീൽസ് കാണേ വീഡിയോസ് കാണാ ചെയ്യാന്നല്ലേ
ആഹ് ചെറിയ മോള് എത്രേലാ നാലിലോ
ചെറുത് നാൽല് അവ്ള് നാലാം ക്ലാസ്സില്
എങ്ങനോണ്ട് ക്ലാസ്സൊക്കെ
അവള് കൊഴപ്പൊന്നൂല്ല അവളും പഠിക്കും ക്ലാസ്സൊക്കെ നല്ലോണം വർക്കൊക്കെ ഉണ്ടായേലേ പഠിക്കലൊക്കെ തൊടങ്ങി ക്ലാസ്സിലാ ഡൈറി എയ്താണ്ടാവും ഹോം വർക്ക് ചെയ്യാണ്ടാവും അതൊക്കെ അങ്ങനെ ചെയ്ത് കൊണ്ടു പോം
ആ
ഓൾടെ കൂടെ പിന്നെ ഞാനിരിക്കണം ന്നെങ്കില് പഠിക്കുവൊള്ളൂ ഞാനെല്ലത്തിനും ഞാ കൂടെ ഇരുന്നോടുക്കണം
പപ്പത്
അല്ല ഞാൽലൂളെ നോക്കൂല എല്ലത്തിനും ഞാന് കൂടേണ്ടെങ്കി മാത്രം
ചെയ്യൊള്ളോ
ആഹ ആഹ എല്ലത്തിനും ഞാവേണം
ആ
ഷേല്ലാഷാറാ വായിക്കാനും പഠിക്കാനും ക്കെ അല്ലേൻട്രസ്റ്റാ
ഓ ഓ
എല്ലാം പഠിക്കണം നല്ല മാർക്ക് വാങ്ങണംന്നൊള്ളേക്കെ ഒരു
എന്തൊക്ക ആണ് അല്ലേ
ആഹ അങ്ങനത്തെ ഒര്താണ് എനിക്ക് ക്ലാസ്സില് ഫസ്റ്റാവണം നല്ലോണ്ണം പഠിക്കണം എല്ലാരെക്കൂടുതലും മാർ വാങ്ങണം അങ്ങനെക്കൊര്
ആക്കെ അണ്ട്ല്ല
കൊഴപ്പൊന്നൂല്ല ഉശാറായങ്ങനെ പോണ്.
ഓ ഓ
ഹലോ